ഹലോ ഹലോ
ആ കേക്കാടാ കേക്കാം ആ അപ്പൊ ഇല്ല ഇത്
പ്പയെന്താ പരിപാടി
രാത്രിയൊന്നുല്ലിനിപ്പൊ വാവേനൊറക്കണം അവക്ക്മരുന്ന കൊടുക്കാണ്ട് ആക്ക് ബ്ലഡില് ഇങ്ങനേ ഇസ്നോഫിൽസ് കൗണ്ട് കൂടുതല ഈ ഡബ്ല്യു ബിസി അതലർജി വന്നിട്ട് ഭയങ്കര കൂടിപ്പോയി കൂടി ഏ ബ്ലഡിലണ്ക്കള് കൂടി ആയിരത്തിനാപ്പതോളം കൗണ്ട് വന്ന് അന്നിട്ടിപ്പൊ അവക്ക് മരുന്നൊക്കെ തന്നിട്ട്ണ്ട് മരുന്ന് പതിനാലൂസം കഴിക്കാൻ പറഞ്ഞപ്പോ സിറപ്പ് പോണ ആ മരുന്ന് അന്വേഷ് നടക്കാൻ സലൂല്ല അ ഒരൂസം ഫുള്ളെറണാകുളം കറങ്ങിയങ്ങള് ആ മരുന്ന് ഡോക്ടറെഴുതിയ മരുന്ന് കിട്ടീല ൻട്ട് പകരം അതിന്പകരം കൊടുക്കണ മരുന്നാ കിട്ടിയത് അപ്പൊ ഡോക്ടറെ കാണിച്ചപ്പോ അത് കൊടു ത്താ മതീന്നറഞ്ഞ് ആഹ് അങ്ങനെ മരുന്ന് കൊടുക്കും കാൽലിത്തേക്കാൻ ലോഷനൊക്കെയിണ്ട് ലോഷ നമ്മള് അലർജിയല്ല സാധാരണ കൊതുകടിച്ച് തിണർത്തത് അപ്പൊ പറഞ്ഞു കൊതുക് കടിക്കരുതെന്നറഞ്ഞ് ഈ മുറ്റത്തോട്ടെറങ്ങുമ്പം ചെടിയിലൊക്കെ വെള്ളം കുടിക്കാൻന്നിരിക്കണ കൊതുകില്ലേ കൊത് അഹ് ആഹ് കൊതുക് കടിക്കണതാ അപഷേ അത് കുത്തണതറിയൂല നമ്മള് അത് ഭയങ്കരായിട്ട് കുത്തുഎ എൻട്ട് ലാസ്റ്റിങ്ങനെ ചൊറിയും നമ്മള മേല് നമ്മള് ചൊറിയുമ്പോയിങ്ങന മാന്തൂലേ മാന്തുമ്പഴാണ് കയിലിങ്ങനെ തിണർത്ത് തിണർത്ത് കെടക്കണത് അറിയൂളു അഹ് കൊതു കുത്തണതേ അറിയൂല്ല ആഹ് അപ്പതങ്ങനെയായി പോയി അത് അയ്നിപ്പം മര്ന്ന് കൊടുക്കാൻ പറഞ്ഞിട്ട് പതിനാലൂസ്ത്തേക്ക് മര്ന്ന്ണ്ട് അതൊണ്ട് മരുന്ന് കഴിച്ചു കഴുമ്പ കൊറയുന്ന പറഞ്ഞേക്കണ് കൊറഞ്ഞിട്ട് പതിനാലൂസം കയ്ൻട്ട് ഒന്നൂടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കാന്ന് പറഞ്ഞിട്ട്ണ്ട് അത് കൊറഞ്ഞ കൗണ്ട് കൊറഞ്ഞായില്ലേന്ന് അങ്ങനെ അങ്ങനെ ഇരി ഞങ്ങള്പ്പ വാവക്ക് മരുന്നൊടുക്കണം ഭക്ഷണം കൊടുക്കണം എഹ് പിന്ന വേറ പണിയൊന്നൂല്ലിപ്പോ വാവ ഉള്ളോ നല്ലേ ഞങ്ങള് പൊറത്തൊക്കെ പോണതാ ഇപ്പ മ മഴയല്ലേ മഴ ത്ത് ഇപ്പ പോക്കൊന്നുല്ല ഞങ്ങട വീടിന്റടുത്തന്നെ ചെറിയ പാർക്ക്ണ്ട്
ആഹ്
ആഹ് അപ്പോ പാർക്കിലൊക്കെ പോയിരിക്കും ഭയങ്കര ഇഷ്ടമാണ് പാർക്കി പോയി കളിക്കാനൊക്കെ ആഹ് വൈകുന്നേരം പോകും പഷേയിപ്പ ഏഹ് പോവാറൂല്ല മഴയായോണ്ട് കളി
അയിനെയെന്ത് ഫുഡൊക്കെ ഇണ്ടാക്കണ
ആഹ് ഫുഡൊക്കെ ഇണ്ടാക്കി വെച്ചടാ ഇണ്ടാ ആഹ് ഞങ്ങക്ക് മ റ്റേ മീനായിന്ന് മീൻകറി ഏഹ് പിന്നെ ചോറ് ഞാല് രാവിലെ വെക്കും ഞങ്ങക്ക് എപ്പോഴും ഞങ്ങക്ക് ഇവിടെ ഈ കൊച്ചി സൈഡല്ലേ ഞങ്ങൾക്ക് എപ്പോഴും മീൻ വേണം മീൻ
ഞാനിപ്പോ ചോറിന്റെ കാര്യം പറഞ്ഞപ്പോഴാ ആലോജിച്ചെ ഞാൻ ചോറ് കഴിക്കാൻ മറന്നു പോയി
ആഹ് ആഹ് നിക്കന്താ അവിടെ നിങ്ങളടെ
ഇന്ന് രാവിലെ തൊട്ടി കോളിന്റെ പുറകെ നടക്കുവാണെ
ആഹ് അതെ അതെ നിങ്ങള് എന്താ നാടിന്റെ എന്താ ഫുഡ് മെയിൻ ഫുഡ് എന്താ നിങ്ങ അവടത്തെ വൈക്കത്തുകാരുടെ അതെ
ഇവിടാ കപ്പയും മീൻകറിയും
ആഹാ
ഈ കപ്പ മീനിട്ട് വരട്ടത്തിലെ
ആഹ് മീൻ അല്ലാതെ മീൻ സെപ്പറേറ്റ് കപ്പ സെപ്പറേറ്റ് അങ്ങനെയാണ് ഇവിടെക്കെ അങ്ങനെക്കെ കേട്ടോ ഹലോ
അല്ല അല്ല ഇവിടെ കപ്പയും മീനും കൂടി ഇട്ട് പെരട്ടും കപ്പെ മീനും
ആണല്ലേ ഞാൻ അത് ആദ്യമായിട്ടാട്ട കേക്കണ ആട്ട് ഇത് എന്ത് മീന്റെ കൂടിയിട്ട് വെക്കും
ഉം ചാള
അല്ലാ ആഹ് ചാളട കൂടെ വക്കും ആഹ് എനിക്ക് മനസ്സിലായി ഞങ്ങള് ചാളാന്ന് പറയാണ് അവിടെ കൊച്ചിക്കാര് ചാളയണല്ലോ ഞങ്ങക്ക ചാളയാണ് ആഹ് ശരി അങ്ങനെ ആണ അത് ഞാൻ ആദ്യോട്ട് കേക്കണ കേട്ടാ സാധാരണ കൊഴുവ് ഇങ്ങനെ വറ ത്തല്ലേ കഴിക്കണത് നല്ല ടേസ്റ്റ് ആണ് അങ്ങനെ വറുത്തു തിന്നാൽ തലയും വാലും ഒക്കെ കളഞ്ഞ് ആണല്ലേ
ആഹ കപ്പയും മീനും
കപ്പ ഇങ്ങനെ കുക്കറിനകത്ത് വെച്ച് തിളപ്പിക്കണം തിളപ്പിക്കണ്ട ആവി വരണം അടപ്പിട്ട് മൂടരുത് കുക്കറിന്റെ ആ് അപ്പോ ഇച്ചിരി വെന്ത് വരുമ്പോ തന്നെ ആ വെള്ളം വേറെണ്ട ഇച്ചരി അപ്പോ ഇച്ചിരി വന്ത് വരുമ്പോ തന്നെ തിളയ്ക്കുന്നതിന് മൻ് തന്നെ വെള്ളംഊറ്റണം കളയണം അഴക്കൊക്കെ ഉണ്ടെങ്കി പോവപ്പൊ
ആഹ ഓക്കെ
ല്ല അന്നേരത്തു തേങ്ങയും പെരിഞ്ചീരകവും വെ ത്തുള്ളിയും ചെറിയ ഉള്ളിയും ഇത്തിരി ഇഞ്ചി മുളക് ഇച്ചിരി മുളക് എടുക്കാവല്ലേ മഞ്ഞപ്പൊടി പച്ചമുളകും വേപ്പിലയും ഇതെല്ലാം കൂടെ ഇട്ട് മിക്സിയിലിട്ട് ചതക്കണം അരച്ച്
ആ അറഞ്ഞു അറഞ്ഞു വന്റെ ഭാഗം ഓ
ആഹ് അരച്ചെടുക്കണം വന്നിട്ട് ഈിട്ട് കപ്പ വെഊട്ട് കപ്പ വെള്ളം ഊറ്റിയിട്ട് ആഹ കൊറ പേരന്ന ഏകദേശം കപ്പയ്ക്ക് ആവശ്യത്തിന് ഇിചിരി വെള്ളം വേണമല്ലോ അത് ഒഴിച്ചു കൊടുക്ക കൊറച്ച് വെള്ളം ഒഴിക്കാം ഒരുപാട് ഒഴിക്കത് ഇച്ചിരി വെള്ളം ഒഴിച് കൊടുക്കണം എന്നിട്ട് ഈ അരച്ച അരപ്പ് അതിനക്കത്തോട് ഇടണം എന്നിട്ടരു മാങ്ങ ഇടണം മാങ്ങ ളി അതിന്റെ മീത ചാള വെക്കണം എന്നിട്ട് ഉപ്പ് വിടണം എന്നിട്ട് അടപ്പ് എന്നിട്ട് അടപ്പിട്ട് അടച്ചി് എന്നിട്ട് ഒരു വീസിൽ വരുമ്പോ സാധനം റെഡി
ആണാ അയ്യോ അരുതേ അത് പറയുമ്പോൾ എനിക്ക് വിശക്ക എനിക്ക്
ആ ഒരു വിസിൽ പോയി കഴിഞ്ഞിട്ട എടുക്കാവുള്ളൂ എടുത്തിട്ട് അവിടെ വെച്ചിട്ട് ആവി കളയരുത് കേട്ടാ ആഹ് ആവിയിൽ തന്നെ അവിടെ ഇരുന്ന് വേഗണം വെന്തു കഴിയുമ്പോഴത്തേക്കും അത് ഇളക്കണം
ആഹ് ആഹ്
കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് ഇളക്കി എടുക്കുമ്പോഴത്തേക്കും
നല്ല കപ്പയും മീനും അത് കൊള്ളാം
പെരിഞ്ജീരകം ചേർക്കണം കേട്ടാ പെരിഞ്ജീരകം ചേർത്താല ടേസ്റ്റ് കിട്ടത്തുള്ളൂ
ആഹാആഹാ
വളത്തുള്ളി ഇഞ്ചി മുളക് മുളക് പൊടി ചുമന്നുള്ളി തേങ്ങ ഇതെല്ലാം ചേർത്തിട്ട് വേണം അരക്കാൻ മുള പൊടി ഒന്ന് റെഡി ആ ഒന്ന് റെഡിയാക്കി കഴിച്ച കഴിഞ്ഞാൽ ചേച്ചി എപ്പോഴും കഴിക്കും
ആണാ അന്ന് ഞാൻ ഇണ്ടാക്കും എന്തായാലും ഇണ്ടാക്ക അ ഞങ്ങളെങ്ങനെന്നറിയാമേ അ അമ്മ ഇങ്ങനെ കടുക അതൊക്കെ ച്ച് നമ്മ കപ്പ വേവിച്ചിട്ടുണ്ടല്ലോ കടുകും വേപ്പിലൊക്കെ പൊട്ടിച്ചിട്ട് അതിലിട്ട് കപ്പ് സെപ്പറേറ്റ് വെക്കും സാധാരണ പോലെ എന്നിട്ട് നല്ല ഏ ഉലു വയൊക്കെ പൊട്ടിച്ച് മീൻകറി വെക്കും താറോയിട്ട് ആഹ അങ്ങനെ ഞാൻ കഴിച്ചിട്ടുള്ളേ ആ ഇ ത് ഞൻ ആദ്യമായിട്ട് കേൾക്ക് ണത് ഞൻ എന്തായാലും ഫൈറ്റ് ചെയ്ത നോക്കും
ഇതാ ഇതന്ന ചെലപ്പോ ചെല ദിവസങ്ങളില് മീൻ തലേ ദിവസം മീൻ കറിയിലിട്ടുണ്ടാക്കും ഈ കപ്പ
ആണോ
ആഹ്
അപ്പൊ മീൻ കറി ഇതുപോലെ തന്നെ ഇടോ
അതെ ഈ കറി അധികം വരത്തില്ലേ അപ്പ കൂ ട്ടാതൊക്കെ വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കപ്പ എടുത്തിട്ട് വേറെ മീനും കൂടെ വാങ്ങി വെച്ച് പോയി കഴിഞ്ഞാ ആ കറി വേസ്റ്റ് ആയി പോത്തില്ലേ അപ്പൊ നമ്മളീ കപ്പ യിട്ടിട്ട് സെയിം മെത്തേഡ് തന്നെ അപ്പ അരപ്പിടണ്ടന്ന് തോന്നുന്ന് അല്ലേ അധികം
ആരപ്പ്
ലേശം അരപ്പെടുത്താ മതി തേങ്ങാ മാ ത്രം ചേർത്തെടുത്താ മതി വെളുത്തുള്ളിയും ബാക്കിയെല്ലാം മീൻകറിയിലുണ്ടല്ലോ പിന്നെ കൊട മ്പുളി തന്നെ നമ്മുടെ കറിയിലിട്ട കൊടമ്പുളി തന്നെ ഇട്ടാൽ മതി
ആണ്ല്ലേ
അതേക്കാ അത് കറി അങ്ങോട്ട് ഒഴിച്ചിട്ട് ഇച്ചിരി ഇച്ചിരി അരപ്പും കൂടി ഇട്ടിട്ട് അത് നമ്മൾ ഇച്ചിരി ക്വാണ്ടിറ്റിയിൽ അരപ്പെടുത്താൽ മതി അപ്പ
ആഹ് കൊറച്ച് കൊണ്ടില്ല് കറിയായി കറിയായിട്ട് വിടുമ്പോ ഏഹ് കൊറച്ച് അരപ്പ് ആഹ് ഓക്കെ
അരപ്പും കൂടെ എടുത്ത് ഇട്ടിട്ട് കപ്പയിട്ടിട്ട് എടുക്കണം
ആണാ ഇത് ഞാൻ എന്തായാലും ഉണ്ടാക്കി നോക്കും ആണോ അത്ര ടേസ്റ്റ് ആണല്ലേ കപ്പ എനിക്ക് പൊതു ഭയങ്കര ഇഷ്ട കപ്പ ബീഫ് കപ്പ മീൻ എല്ലാം അടിപൊളിയാണ് ആഹ് നിങ്ങളെ അവിടെ പോയാ കൃഷിയൊക്കെ ചെയ്യ്ണ സ്ഥലാണോ
കൃഷി വാഴ ജാതിക്ക അതൊക്കെ നമ്മുടെ വീട്ടിൽ ജാതിക്കയില്ല അത് നമ്മടെ ഈ പരിസര്ത്ത്ല്ല, പക്ഷെ ഇച്ചിരി അങ്ങോട്ട് മാറിയിട്ട് ജാതിക്കൊക്കെയ്ണ്ട്.
ആഹ്
റംപൂട്ടാനൊക്കെയുണ്ട് ഇവിടെ വാഴയും കപ്പയും. പിന്നെന്തുവാ ഈ കാച്ചില്.
അങ്ങനുള്ള സാനങ്ങള്. ആഹ് കാച്ചില് ഈ കാച്ചിലിങ്ങനെ തേങ്ങാ പാലിട്ടിട്ട്. വെക്കുന്നൊക്കെ കേൾക്കാം, പുതിങ്ങനാണൊ.
ആഹ് ഇവിടെ ഞാനും ചേച്ചിം കാചില് കഴിക്കത്തില്ല. അമ്മെ ആഹ് ചേമ്പ് ചേമ്പ് കഴിക്കത്തില്ല അപ്പ അം മ്മായും അച്ഛനും കഴിക്കും കഴിഞ്ഞ ദിവസം. ആഹ്, ഒരു വല്യൊരു എട്ട് കിലോയ്ക്ക് മേല്കാണും. കാച്ചില് ഇവിടെ കി
ച്ച് ആണോ ഇത് മറ്റേ വൈലറ്റ് കളറിലെ ആണോ കാച്ചില്? രണ്ട് ടൈപ്പില്ലേ വെള്ളക്കാചിലാണ്.
വൈലറ്റ്ഉണ്ട് പക്ഷെ അത് ഇതുവരെ പൊക്കി നോക്കിയിട്ടില്ല.
ആണല്ലേ അത് നിങ്ങൾ ചെയ്യ കൃഷി ചെയ്യണതിൽ തന്നെ വന്നണം. അഹ ഹ് ഹ് ഹ്
പ്പ ആഹ് കൊർച്ച് വർഷം മുമ്പ് നട്ടതാണേ അപ്പം ഞാടെ വീട്ടിൽ പക്ഷെ ചക്ക പ്ലാവുണ്ട് ചക്ക ചക്ക ആയിട്ടില്ല കൊറേ വർ ഷമായി പ്ലാ
ആണ്ലേ പ്ലാവ്ണ്ട് ശരി എന്റെ അമ്മേടെ വീട്ടിലുണ്ടായീന്ന്, പക്ഷെ ഇവിടെ ഒന്നും പ്ലാവ് ഞാകണ്ടിട്ടില്ലട്ടാ, എന്റെ കെട്ടിയോന്റെ വീട്ടിൽന്ന് ഞങ്ങളിപ്പോ ന്തചെ യ്യ്ണ്നറിയോ ചക്കയുടെ സീസൺ വരുമ്പോ ചക്ക പൈസ കൊടുത്ത് മേടിക്കും. ഇതിപ്പ ഇന്ന് മേട്ചോട്ട് വന്നതാ ചക്ക പൈസ കൊടുത്ത്.
ആഹ് പക്ഷെ നല്ല പൈസ കൊടുക്കണ്ടെ ഒരു ചക്ക ഫുള്ളായി
ആഹ് പൈസ അത് എന്തോ ഒരു തൂക്കത്തിനനുസരിച്ച് ഭയങ്കര വിലയാ. ഇവിടെ ചക്ക ഭയങ്കര ഇഷ്ടോണ് കാരണം എന്റെ വീട്ടിൽ ഞാൻ ചക്ക തിന്ന് മതി മതിയായിട്ട് വന്നാ
ഇവടെ എങ്ങനെയാന്നറിയൊ ഇവിടെ ചക്ക മിക്ക വീട്ടിലും കിട്ടൊങ്കിലും അങ്ങനെ ആരും വിക്കത്തില്ല. എല്ലാരും ചീച്ച്കളയും. അപ്പൊ നമ്മള് ആ നമ്മള് വില കൊടുത്ത് വാങ്ങിക്കും അപ്പൊ എങ്ങനാ വാങ്ങിക്കുന്നന്ന് വെച്ചാ ഈ ചക്ക മുറി ച്ച് വെക്കും കടകളില് അന്നിട്ട് അതിനകന്നൊരു പീസ് വാങ്ങിക്കും അമ്പത് നൂറ് രൂപക്കൊക്കെ വാങ്ങിക്കും.
ആണാങ്ങനെ കിട്ടോ?
ഉം ഇവിടെ കിട്ടും അത് ഇങ്ങനെ മുറിച്ച് വെക്കുമ്പോ തന്നെ അതാവുമ്പൊ എല്ലാർക്കും കിട്ടുവല്ലോ.
കിട്ടു ആ ശെരി ശരിയാ. ഇവിടെ ഒരു ചക്ക ഇങ്ങനെനൊല്ലാംണ്ടാവും എന്നിട്ട് ഇങ്ങനെ തൂക്കി മേടിക്കും ഇപ്പ ഇത്ര കിലോന് ഇത്ര രൂപാന്ന് എഴുതിവെച്ചിട്ട്ണ്ടാവും. അപ്പൊ നമ്മൾ എടുക്ക്ന്ന ചക്ക എന്ത് തൂക്കുംണ്ട് അപ്പൊ അതിനനുസരിച്ചുള്ള വില കൊടുക്കണം അങ്ങനെ മേടിക്ക്ണത്.
അമ്മ തൊടക്കം ചക്ക സീസൺ തൊടങ്ങിയ ടൈമിൽ അമ്മ അങ്ങനെ ഒരു അമ്പത് രൂപക്ക് എന്തോ ഒരു ഒരു കഷ്ണം വാങ്ങിച്ചൊണ്ട് വന്നായ്ര്ന്നു.
ആണോ ഒരു കഷ്ണംന്ന് പറയുമ്പോ ഇങ്ങനെ പകുതി മുറിച്ചിട്ടാണോ തര്നത് അല്ലെങ്കില്
ആ ഒരു കിലോ കാണും ഒരു കിലോ എന്തോരൊണ്ടോ അത്രെ ഉം
അങ്ങനെ പകുതിട്ട ഞങ്ങളവി പകുതി കിട്ടില്ല അവരിങ്ങനെ മുറിച്ച് വെക്കും അതായത് പഴുത്തതാന്ന് അറിയാൻ വേണ്ടിട്ട്. നമ്മളെ കാണിക്കാൻ വേണ്ടീട്ടെര് മുറിച്ചു വെക്കും ക്കും പക്ഷെ അത് വിൽക്കാ അങ്ങനെ തരില്ല പകുതി തരൂല.
ഇത് പകുതിയുമല്ല പകുതിയുടെ കാല്.
ആണല്ലേ അത് തൂ കറക്റ്റ് ഒരു കിലോന്റെ തൂക്കത്തിന്.
ആ ഒരുകിലോന്റെതൂക്കത്തിന് അമ്മ ഒന്നര കിലോ എന്തോ വാങ്ങിച്ചോണ്ട് വന്ന് കാരണം ഇവടെ ചക്ക ഇഷ്ടവാ എല്ലാർക്കും.
ഇഷ്ടാ ചക്ക നല്ലതാ ഉം ആ ആ ഓക്കേടാ.